എ വിശേഷം?
നല്ല വിശേഷ മോളെ പിന്നെ എന്തൊക്കെയുണ്ട് ഏർ ചോറൊക്കെ തിന്നോ?
ഓ ചോറൊക്കെ തിന്ന്.
ആ പിന്നെ എന്തൊക്കെയുണ്ട്. അവിടുത്തെ കൃഷീന്റെ ഒക്കെ ഇതൊക്കെ എന്തൊക്കെയണ്ട്. ആശ- വന്ന ആക്കെങ്കിലും.
ഓ പറയാനുണ്ടോ അവന്റെ മൂത്താപ്പാന്റെ ഒരു മൂത്താപ്പക്ക് ഇഷ്ടംപോലെ ഒന്നള്ളല്ലേ കൃഷിന്റെ എന്നിട്ട് അവിടൊക്കെ വെള്ളം കറി കൊറ വായിം അതൊക്കെ നശിച്ചു പോയിടി.
ആണല്ലേ ഓരെ എത്ര ആ- ആ എത്ര ആൾക്കാർക്കല്ലേ കൃഷി നഷ്ടം വരുന്നത്.
അതന്നെ അതല്ല കൊലക്കാനായ വായക്കൊല വായയാണ് ഒക്കെ നശിച്ചുയത്.
അയ്യോ വല്ലാത്തതായി ഇപ്പോ ഒര അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണോ?
ആഹ അതന്നെ ആ മുത്താപ്പ് ചെറുതലെ അത് തന്നെയാണ്. ആ കൃഷിയന്നേ ഉള്ളു മെയിന ആയിട്ട്. വേറെ ബാക്കിയരു പണിയ ആ അതിന് തന്നെയ ഉള്ള അതോണ്ടല്ലെ കഴ്യണുന്നത്. അപ്പൊത്രോ ലക്ഷത്തില്ല ആഹ മഴ പിന്നെ കാറ്റല്ലേ അപ്പം അങ്ങനെയതാണ്. ഭയങ്കര നഷ്ടമായി ഇനിപ്പോ പഞ്ചായത്തി എന്തെങ്കിലും കൊടുത്തിട്ട്.
അന്ന അ നാശനഷ്ടം കിട്ടുംന്ന് പഞ്ചായത്തി നിന്ന് കിട്ടൂലേ പൈസ കിട്ടൂലേ?
കിട്ടേ കോശേ എന്തെങ്കിലും എഴുതി കൊടുക്കാനൊക്കെ ഉണ്ടാവു.
ആണല്ലേ ഓരോ സ്ഥലത്തും ഓരോ നണ്ടൊക്കെ നഷ്ടങ്ങളാ വന്ന അത്രയും കാറ്റക്കെല്ലേ വ- പിന്നെ ഓരോന്ന് എന്തൊക്കെ കൃഷി ചെയ്യുന്നു ഒരു വാഴ മാത്രേ ഉള്ളു.
വായല്ല പനെ പലതും ഉണ്ട് വായ പയറ്. അങ്ങനത്തെ ഇക്ക എല്ലാ കൃഷിയും ആഹ പച്ചക്കറികള് ഒക്കെ ചെയ്യണളാണ്.
എന്താല്ലേ ഓരോര കാതല്ലേ ഓരോത്ത നഷ്ടം. ഞങ്ങളെ വരുന്ന ഓരോത്തർക്ക്.
ഉം കാറ്റടിക്കുമ്പോഴെ വാഴയൊക്കെ പെട്ടെന്ന് അങ്ങട് ഇതാവേ അതാണ് മെയിൻ.
ആ ആ നിങ്ങൾ എന്ത് നടത്തുന്നുണ്ടോ കൃഷീ അങ്ങനെ എന്തെയിലുണ്ടോ.
ആഹ് ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളത് പിന്നെ എടവിള കൃഷി. മറ്റേ പിന്നെ പറമ്പില് കൊറെ കൗങ്ങ് അതൊക്കെണ്ട് അതൊക്കെ കാറ്റോണ്ട്
കാറ്റൊണ്ട് പോവാവുല്ലെ അങ്ങനെ ഈ പന്നി അങ്ങനത് അങ്ങനത്തെ
അല്ലാ പന്നി ഉണ്ടോന്നോ. ആദ്യം ഒന്നു മില്ലായിരുന്നു. പന്നി. ഇപ്പൊ റോഡ് നന്നാക്കിയൊണ്ട് ഈ ഹൈവേ ഒന്നൊണ്ട്. കൊറ കാടൊക്കെ പോയല്ലോ. ഇങ്ങിട്ട് റബേ! ആ അങ്ങിട്ട് പന്നി ന കൂടത്തോടെ ഇറങ്ങപ്പ നമ്മളെങ്ങട്ട് അതന്ന് പറഞ്ഞാല് വഴ ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങട്ട് ചീന്തിയിട്ട് അതിന്റെ ഉള്ളിൽ ആ കാമ്പടക്കം കൊണ്ടുപോകു
അയ്യോ! അല്ലാത്ത കഷ്ടായി പോയല്ലോ ഓരോ ഓര ഇപ്പൊ പ ന്തിനാ നൊന്നും ചെയ്യാനും പറ്റാത്തത്.
ആ ഇവിടെ ബിന്റ എന്താനോ വേറെതൊക്കെ പഞ്ചായത്തില് കൊല്ലാന്നൊക്കെുള്ള അനുമതി ഉണ്ട്. ഇവിടൊന്നും പറഞ്ഞില്ല.
ആ അ ഞാല് ഞാൻ കണ്ട് പേപ്പറില് കണ്ടു. ഞാനത് പത്രത്തില് ഇങ്ങനെ വന്ന് ന്ന് പന്നി ക്ക് ഇങ്ങനെ വെക്കണോ കാരണം കൊറേ കൃഷി നഷ്ട്ടണങ്ങൾ ഉണ്ടാവുണ്ട്. ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്.
ആ പക്ഷെ എന്താ ചെയ്യാനാ.
എന്താ ക്കല്ലേ എത്ര ആൾക്കാർ ഇതിനായിട്ട് ജീവിക്കുന്നുണ്ട് ഈ കൃഷിവെച്ചിട്ടില്ലേ? എത്രയോ ആൾക്കാർ ഞങ്ങക്ക്വിടെ ജാതിക്കൊക്കെ ഉണ്ട് പക്ഷെ ജാതിക്ക ഈ മഴയൊക്കെ പൈതോണ്ട് കൊറേ കൊഴിഞ്ഞു പോയി. കൊറെ വീണു പോയി.
ആ
അപ്പയ് വീടിൻ്റെ അടുത്തന്നെ തോടുണ്ട്. അപ്പാ തോട്ടിലേക്ക് ഒക്കെ പോകണ്. അപ്പമ്മക്ക് ഒന്ന് ചെയാ ഓ നല്ല വെല ചാതികക്ക്. പക്ഷെ അത് മഴ പെയ്യുമ്പോ കാറ്റത്തതൊക്കെ കുറെ ചെടി കുരുന്നുകളൊക്കെ അങ്ങനെ ഒലിച്ച് പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ എന്ത ണ്ടാവാണെങ്കില് ഒരുമിച്ചാവൂലണ്ടാവുക. ഒരുമിച്ച് ണ്ടാവാണെങ്കി മ്മക്കൊപ്പ ഇത്ര പറിക്കിൻ പക്ഷെ ഇതങ്ങനെല്ല, തൊക്കെ ഓരോരോ ഇതില് ഉണ്ടായി വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുലല്ലോ. അപ്പൊ ആ അപ്പൊ അങ്ങനെ കൊറെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചില, കഴിഞ്ഞതിലൊക്കെ കുറെ പൈസ കിട്ടിന്നു. പക്ഷേ ഇപ്പ വാ ഇല്ല.
പിന്നെ, അതല്ല ഈ തെങ്ങ്. ഞ ങ്ങക്ക് ഇവിടെ തെങ്ങുണ്ട് കുറെ, ഈ തെങ്ങൊക്കെ അങ്ങനെ ചെളള്കുത്തി പോവാ വല്യ വല്യ ചെള്ളുകളില്ലേ. ആ
അപ്പ അതും പറ്റൂലല്ലേ. അതുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങക്ക് ഒക്കെ നല്ല വില ഇല്ലെന്നോ ചില സമയത്ത്.
പിന്നെന്താ ഇപ്പളും വിലക്കൊരു വല്യ വില കുറഞ്ഞിട്ടൊന്നുംല്ല ഇപ്പളും വെലണ്ട്. ഉ
ഇപ്പൊ കുറഞ്ഞേക്കുവ ഏകദേശം ഒരു മുപ്പത്തെട്ടൊ അങ്ങനെന്തോ ആയിണ് തോന്നണ് ഇപ്പോ. ന്നാള് ആ ന്നാള് ഞാനെ കടെ പോയപ്പോ ഒരേട്ടൻ പറഞ്ഞേട്ട്, മുപ്പത്തെട്ട് റുപ്പിയായി കൊറഞ്ഞ്ന്നൊക്കെ പറഞ്ഞ്.
ആ പക്ഷെ തേങ്ങ തെങ്ങ്മ്മല് ഇപ്പളും കാണാല്യ ട്ടോ. തേങ്ങ കൊറവാ തെങ്ങ്മ്മല്. ഉം ഉം
പിന്നെ ഞങ്ങളിവിടൊക്കെ കൊരങ്ങന്മാര് വരും.
ആ വടിംണ്ട് കൊരങ്ങന്മാര്, ഇത് ഇൻക്ക് തോന്ന്ണ് ഈ കാടൊക്കെണ്ട് പോയപ്പളേ
ആ അതാ ഒന്നാമത് ഈ വ വ റോഡ് വരുമ്പോ കൊറെ സ്ഥലം എടു പോയിലേ.. അപ്പ ഭയങ്ക ബുദ്ധിമുട്ടായിലേ അതാണ് ഇവ ആ പോയി, അപ്പൊ ഇവരണ്ട് എറങ്ങിയിരിക്കാണ്.
ഉം.. അപ്പൊ കൂട്ടത്തോട്റ്റങ്ങള് വര്വ, ഏ ആ ണ്ടേയ് അതാപ്പൊ പറഞ്ഞേ ചേമ്പും ചേനയും ഒക്കെ ഇറ്റള് മർ കെളച്ച് മർച്ച്
കേൾച്ച് മറിക്കും. ഒന്നും ചെയ്യാനും പറ്റില്ല രാത്രിയയിത് വരുന്നോണ്ട്ല്ലേ ഒന്നും ഇതാക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്താ ഓരോരുത്തർക്കും ഓ രോ അവസ്ഥന്നന്ന് പറയന്നാ
അതുഅല്ല നമ്മള് ഇത് ഇങ്ങനെ ആശ്രയിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ പറമ്പിൽ ഉണ്ടാക്കി ക്കിട്ടും അങ്ങനെ കയ്യ്ണോല്ലേ അപ്പൊ ഭയങ്കര ഇതാണ് നമ്മളിങ്ങനെ പറിക്യാ കെൾകാനായ ഇതാണ് കൽക്കാനൊക്കെ ആയ സമയത്തേ കാരം ഇറ്റങ്ങൾ വന്ന് കൊണ്ടുപോവുക കളന്മാർ
ഇടങ്ങേറാവുലെ അത്രയും കഷ്ടപ്പെട്ട് നമ്മള് വളതാക്കിട്ട് ലേ ഓരോന്ന് പോവാന്ന് വരുമ്പോം
ആ പാടത്താണെങ്കില് മഴ പെയ്തിട്ട് വെള്ളം കേറീ കാറ്റും മഴയും ഇതൊക്കെ വന്നിട്ട് ആ വായക്കൊലീം ഒക്കതങ്ങനെ
അത അങ്ങനെയും പോയില്ലേ.. ചൂടാവുമ്പോ പിന്നെ വെള്ളം ഉണ്ടാവുല വെള്ള ഒഴിച്ചൊടുക്കാതെ അങ്ങനെയും കുറെ പോകുന്നുണ്ട്. ക്ഷേ ന്നാലും നല്ലൊരു കാലാവസ്ഥ കൃഷ്യാവുമ്പോ ചൂടാമ്പോക്ക് കുറെ കിട്ടും. മഴ പെയ്യുമ്പോള കുറേ നഷ്ടണ്ടാവ കൃഷിക്ക് കൊറേ പോന്ന്. വാഴൊക്കെ ചെരിഞ്ഞു പോവാന്ന അപ്പൊ വയങ്കര സങ്കട ആവൂലേ ആ ഓരോ സ്ഥൽത്ത് ഇങ്ങനെ കേൾക്ക. കൃഷീന്റെ ഓരോരുത്തര് ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടൊക്കെയ ഒരു ഓരോന്ന്
ആഹ ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യാ കണ്ട് ആണ്ട്
ട്ടും അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അത് അടച്ച് കൊടുക്കാൻ എത്ര സങ്കടം ഉണ്ടാവും അയ്റ്റേക്ക് ഈ ടിവിയിൽ ഇതൊക്ക കാണാലോ ഓരോര ഇ വാർത്തകൾ കാണാലോ ഓരോരുത്തർക്ക് എത്ര നഷ്ടം വന്ന്ന്നൊക്കെ നാളെ മഴ പെയ്തയ്ല് കുറേ സ്ഥലത്ത് കൊറേ നാശങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ കേട്ടു ഞാന് അതാണ് ആഹ ആഹ അത്രതാണ് ഓൽക്കാണ് ഇപ്പൊ കൊറേ നഷ്ടം ട്ടം ഇങ്ങനെ വെരാ
ആഹ
അവപ്പോ പഞ്ചായത്തി നിന്നൊക്കെ റെഡിയാക്കി കൊടുത്താ കൊറേ ഓർക്ക് ന്നാലും നമ്മക്ക് ഇത് കിട്ടൂല നമ്മള് ചെയ്ത പൈസ അത്ര കി
അത് കിട്ടൂല പക്ഷെ നമ്മള് അത്രയും കഷ്ടപ്പാടും അതൊക്കട് പോവല്ലേ
തന്നെയോ
ആഹ
എത്രയോ ആൾക്കാര് അതിനായിട്ട് നക്കുന്നുണ്ടല്ലോ ഓരോ കൃഷി ഓരോരോ കൃഷി ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്കും ഓരോരോതാന്നോ
നിങ്ങക്കാടെ കൃഷി ണ്ടോ?
ഞങ്ങൾക്ക് കൃഷി ഇല്ല ഞങ്ങക്ക് ഇതന്നെ ഉള്ളു നമ്മള് ജാതിക്ക്ന്നെ ഉള്ളു പിന്നെ വീണ് താഴെ സ്ഥലത്തൊക്കെ ഓരോ തെങ്ങ് കൗങ്ങ് അങ്ങനെയൊക്കെള്ളു അല്ലാത ഞങ്ങൾ കൃഷിയായിട്ട് ഞങ്ങള് ഇ ഇതാക്കുന്നില്ല പിന്നെ രണ്ട് കുർച്ചാ ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ പന്നി ഇതൊക്കെ വരുന്നൊണ്ട് കൊരങ്ങനൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാരും ചെയ്യൂല
ആഹ എല്ല കൊരങ്ങമാരി തെങ്ങ് മന്ന് തേ ക
ആഹ കരിക്കൊക്കെ ഇടും ആ ജാതിക്കയാലും കർമൂസയാലും ഒക്കെ അങ്ങനെ തന്നെ ഇവർ വന്നിട്ട് ഓരോ ഓര ഇഷ്ടത്തിന് ചെയ്ത് അവർ പോവും
വ്യക്തികള് കൂട്ടത്തോടാണല്ലേ വരിക
ആഹ് കൂട്ടത്തോടെ അങ്ങട്‌ വരും അപ്പൊ ഒക്കെ ചെയ്തിട്ട് ഒരിട്ടം കണ്ടാ പിന്നെ, അയ്റ്റള് വന്ന് ഫുള്ള് ശരിയാക്കി കൊടുക്കും അതെ പിന്നെ ഞങ്ങളെ വീട്ടിന്റെ താഴത്തൊക്കെ കുറേ ആൾക്കാര് വായേന്റൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ട്ടോ
ആഹ്
ആൾകാര് ചെയ്യുന്നുണ്ട്
അവിടെ ഓൽക്ക് എന്തേലും പ്രശ്നണ്ടോ
ആ ഒക്കെ വായൊക്കെ ചെരിഞ്ഞിണ് കൊറേ ആൾക്കാർ കുഴിച്ചിട്ട് ഉ കായ്ക്കുന്നേ വരുന്നുള്ളൂ കുത്തി വീണു കുറേക്കത് കായ്ച്ചത് നിലത്ത് വീണ്പോകുന്നുണ്ട്. പൂള ആയാലുംഒ ക്ക അങ്ങൻ തന്നെ ഒക്കെ കേട് വന്നു പോവും കുറെ ആൾക്കാർ ചീരൊക്കെ ണ്ടാവില്ലോ മ്മടെ പച്ചച്ചീരൊക്കെ അതൊക്കെ വെച്ചിരുന്നു അ ഒക്കെ പോയി ആൾക്കാര്തെ ഉം ഇതൊക്കെ പറയണ കേക്കണം പാവം തോന്നും ചെയ്യും ഓരോത്തർക്ക് ഓരോ തന്ന എന്ത് ചെയ്യാൻ അമ്മക്ക് ഓരോര ജീവിക്കല്ല അതിനായിട്ട് നിർക്കുന്നവരുണ്ടല്ലോ എന്തായാല നല്ലതില് പോയി ഇനി ഇപ്പോ നോക്കാത്ത നല്ല ഇനിപ്പോ മഴയക്കെ ആകുമ്പോ വ ഒന്നും നടക്കൂല ഈ മഴയൊക്കെ പോവണം ന്നാ പറ്റും കൊറേ ആൾക്കാര്ക്ക് ആ ഒക്കെ ഒലിച്ച് പോണ ഒര്തുണ്ട് കുറെ സാധനങ്ങളൊക്കെ
ആഹ് ഇപ്പൊ പ്പൊന്നാമത് ഈ പാട് ത്തൊന്നും വെള്ളം ഇങ്ങനെ കെട്ട പണ്ടത്തെ ല്ലല്ലോ വള്ളങ്ങട്ട് ഒയ്ഞ് പോവള്ളതില്ലേ ഒക്കെ പാടം നെര്ത്തി വീടൊക്കെ ണ്ടാക്കിട്ടേ
ആ അ ആ അങ്ങനെ ചെയ്യണ്ടോല്‌ണ്ട് ആ അതാണ് ഈ കൃഷി കൃഷി ചെയ്യാനായിട്ട് വീടിൻ്റെ പാട്ത്ത് വീടുണ്ടാക്കിയിട്ട് ചില വെള്ളം കേറിയിട്ട് അങ്ങനെ ആവ്ണോരുണ്ട് അപ്പൊ അവര്ക്ക് അതൊന്ന് തടക്കും ഒക്കെ പാടാകുമ്പോ ഓര പറഞ്ഞിട്ട് കാര്യല്ലല്ലോര് അതിനെ ആശ്രയിച്ച് ജീവിക്കണവരല്ലേ കൊറേ ആൾക്കാര്
അതന്നെ
പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരെയായിട്ടും നമുക്ക് ഒരു തന്നെയല്ലേ അവരങ്ങനെ ജീവിക്കുന്നൊണ്ട്
അതാണ് കൃഷിയായിട്ട് മാത്രംങ്ങനെ ഉ താ ണ്ടാവും കയ്യ്ണോല് ണ്ടാവേ
അഹ് എത്രയോ ആൾക്കാര്ണ്ടല്ലോ കൃഷിയായിട്ട് ജീവിക്ക് നമുക്ക് പിന്നെ വേറെന്തെങ്കിലൊക്കെ പണിട്ത്ത് ജീവിക്ക പക്ഷെ ഈ കൃഷിക്കായിട്ട് ജീക്ക കുറേ സാനം വാങ്ങിക്ക വാങ്ങി വെച്ച് അറിയേ ജി വാ വെച്ച് നിൽന്നവരുണ്ടാവുല്ലോ അതിനായിട്ട് നിൽക്കുന്നത് ആയിതൊക്കെ നഷ്ടം തന്നെയാണ് അവർക്ക് ഓരെ പറഞ്ഞത് എന്ത് കാര്യം എന്തോ ഒരു വിധി ഓരോര്ത്തര്ക്ക് ഓരോതാണല്ലോ
തീരുമാനം കിട്ടുന്നവരാണേ അത് അവർക്കാണ് വലിയ അടിയായത്
ആഹ് പിന്നെ കൃഷിയില്ലേ നമുക്ക് സാനംകിട്ടൂല്ല പച്ചക്കറി അങ്ങനെ സാധനങ്ങള് കൊറയും പിന്നെ ആഹ് പുറത്ത്ന്ന് കയറ്റിഅക്കുന്നതിനൊക്കെ വെല കൂടും
വെലയും കൂടുതലാണ് അതില് വെഷങ്ങളും ഉണ്ടാവും
വിഷങ്ങളുണ്ടോ നാടകം കിട്ടൂല നമ്മക്ക് അങ്ങനെയാണ് നമ്മള് നാടന് ആകുമ്പോ നമ്മള് ഒക്കെ വാങ്ങും നല്ലതാണല്ലോ ചാരിച്ചിട്ട് ഇപ്പം അതുകൊണ്ടാവില്ല അങ്ങനെ പോവുംംഅതാണ്
അതാണ്, ആൾക്കാർക്ക്, മടിയും, ഇത്, പെട്ടെന്ന, ഇതാവുമ്പോ ആഹ്കൃഷി, ചെയ്യാനും, ഇതാക്കാനൊക്കെ, ആൾക്കാർക്ക്, മടിയാണ്
ആഹ് അതാണ്, നശിച്ചു, പോവാന്നുള്ള, നല്ല, കിട്ടുമ്പോ, നമ്മളന്നെ ചെയ്ത്, ചെ, ചെറിയ, കൃഷിയൊക്കെ, ചെയ്ത്, നമ്മൾ, ന്നെ, ണ്ടാക്ക, നല്ലത്, ഏറ്റവും, നല്ലത് അല്ലെങ്കി, ഉള്ള, പാട, മൊത്തം ത്ത, ക്ക ഓ, ര അസുഖങ്ങളും, കാര്യും, വരും, നമ്മ, നമ്മുടെ, വടിന്റെ, മുകളിലൊക്കെ, എന്തേല, ചെറ, ചെറിയ, കൃഷി, ചെയ്ത ചമ്പക്ക, നല്ലതായിരിക്കും, മക്കക്ക്, കൊടുക്കാനൊക്കെ, ഒരു
ആഹ് പിന്നെന്താ വിശില്ലാന്നൂടെ
ആഹ് അതാണ് വിഷില്ലേട്ട് നിന്നാ
ന്ന്ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കട്ടോ വേറെന്താ വിശേഷം
ഏഹ് നല്ല വിഷ ശേഷം എന്ന ആയിക്കോട്ടെ എന്ന വിളിക്കേണ്ട് ന്നാല് ആയിക്കോട്ടെ ആ ശരി